കേക്കാവോ
ആ ആ കേക്കുന്നൊണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം? സുഖ വായിട്ടിരിക്കുവാണോ എല്ലാരും?
സുഖ ആണ്. കുഴപ്പമൊന്നുമില്ല. അവിടെ എന്തെക്കെ വിശേഷം?
ഇവിടെ നല്ല വിശേഷം. ഇവിടെ രണ്ടു ദിവസായിട്ടു നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം നല്ല വെയിലാ പുറത്ത്. നല്ല വെയിലും ചൂടും ഒക്കെയാ.
ഇവിടെയും അതേ പോലെ തന്നെ. ഇന്നു നല്ല വെയിലായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നെക്കെ കുറച്ച് മഴയും വെയിലും അങ്ങനാണ്.
ഉം രണ്ടിവസം കൊണ്ട് മഴയും വെയിലും ഇങ്ങനെ മാ ങ്ങനെ നിൽക്കുവായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പം നല്ല വെയിലുണ്ട്. നല്ല ചൂടും ആവിയും ഉണ്ട്. പക്ഷേ ഈ മഴയായൊണ്ട് ഈ തുണികളൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടായിരുന്നേ. ഇന്നിപ്പം വെയില് കിട്ടിയപ്പം തുണികളെല്ലാം എടുത്ത് ഉണക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്.
ആഹ് ഒരു ദിവസം വെയ്ലറച്ചപ്പോ ചൂടായോ?
ആഹ് എ ഇന്ന് നല്ല ചൂടാ രുന്നു. നല്ല വെയിലും ഭയങ്കര വെയിലും ചൂടുവാരുന്നു.
ആ നല്ല വെയിലിന് നല്ല ചൂട്ണ്ട്ല്ലേ?
ആ ചെലദിവസങ്ങളില് മഴ പെയ്താലും അകത്ത് നമ്മടെ വീടിന്റെ അകത്തിരിക്കുമ്പം ചൂടായിരിക്കും.
ആ ഇപ്രാവിശ്യം വല്ലാതെ മഴ കിട്ടിട്ടില്ലലോ?
ആഹ് ഇപ്രാവശ്യം മഴക്കുറവായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു.
ആഹ് ഇപ്രാവശ്യം അങ്ങനെ ഇല്ല. അങ്ങനെ കുറച്ച് കുറച്ചു പെയ്യനുള്ളു. ഇനി ങ്ങനെ കുറച്ചൂടി കഴിഞ്ഞാ ഞാനെന്താ റിയില്ല ച് വെള്ളത്തിന് ബുദ്ധിമൂട്ടായിക്കാരം
നിങ്ങടവിടെക്കെ ഇവിടെ വെള്ള ണ്ടുവിടെ ഞങ്ങളുടെ വീട്ടില്എത്ര ചൂടാവരൾച്ചയാന്നേലും ഇവിടെ ഞങ്ങടെ കിണറ്റില് വെള്ളം വറ്റാറേയില്ല. നമ്മുടെ ഇവിട്ത്തെ അടുത്തുള്ള രണ്ടു വീട്ടില് വീടുകളും നമ്മുടെ വീട്ടിന്നാ വെള്ളവെടുക്കുന്നേ. എന്നാലും അല്ല പവര്പൈപ്പീന്ന്- പിടിച്ചോണ്ടോകും. ബക്കറ്റില് പിടിച്ചോണ്ട് പോവാ ചെയ്യുന്നെ അല്ലങ്കില് ഓസ് വെച്ച് പൈപ്പില് കണക്ടെയ്ത് എടുക്കും.
ആഹ്
പക്ഷേ നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെഎന്റെ വീട്ടില് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല.
ആഹ് ഇവിടെ അതെ ഞങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്.
ആണല്ലേ? നിങ്ങളെങ്ങനാ പുറത്തു ന്ന് വാങ്ങുവോ? അതോ ഈ പഞ്ചായത്തീന്നൊക്കെ വെള്ളം കൊണ്ടു
പഞ്ചായത്ത് ൻ്റെ വീട്ടില് പഞ്ചായത്തിന്നിപ്പോ പാസ്സ് ആയിട്ടുള്ളു പൈപ്പൊക്കെ ഇട്ണൊള്ളു
ഓ ഓ
പിന്നെ അത് ഞങ്ങൾട്ടടുത്ത വീട്ടിലൊക്കെ കളിക്കാൻ പോവും അങ്ങനൊക്കെ ചെയ്യലാ നല്ല വേനലിൽട്ടൊ നമ്മള് മെയ്‌ ഏപ്രിൽ മെയ്‌ ആയിലൊക്കില്ലെ മഴ ഇല്ലെങ്കില് ക്ക് ഒരു മഴ പെയ്ത വെള്ളാവും കിണറ്റില് വരൾച്ച ഇണ്ടാവൂലെ
ആ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള വീട്ട വീട്ടിൽന്നുള്ളവര് നമ്മ ഞങ്ങളടെ വീട്ടിൽ വന്ന് തുണി കഴുകുകയും കുളിക്കുകയ ഒക്കെ ചെയ്യും വെള്ളം പി ചിലത് വെള്ളം പിടിച്ചുക കൊണ്ട് പോവും നമ്മുടെ വീട്ടിലാ കൂടുതൽ എല്ലാവരും വരുന്നത് ഇവിടെ വെള്ളം അങ്ങനെ കിണറ്റൽ അങ്ങനെ വെള്ളം വറ്റാറില്ല കേക്കുന്നുണ്ടോ ഹലോ ഹലോ